ഹലോ
ആ ആ പറഞ്ഞോ
ആ
പിന്നെ എന്തോയുണ്ട്
ഓ വിശേഷമൊന്നുമില്ല ഇങ്ങനെ- പോന്ന്
എന്തൊആയോ എന്തോ അഡ്മിഷന്റെ-
അതിനി രണ്ട് മൂന്ന് ദിവസം കൂടി എടുക്കും കാരണം ഇത് കൊടുത്തതല്ലേയുള്ളൂ നമ്മള് ആപ്ലിക്കേഷൻ കൊടുത്തതേയുള്ളൂ ഇന്നായിരുന്നു അതിന്റെ ലാസ്റ്റ്- ഡേറ്റ് ഇനി എന്തുവാ അതിന് പറയുന്നേ- ട്രയല് ആലോട്മെന്റടും ഏഴാന്തിയെങ്ങാണ്ട് അപ്പഴേ അറിയാൻ പറ്റൂ കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാടോം ഒക്കെ സ്കൂള് തോറ - ഇല്ല അതിനി വരത്തെയുള്ളു ബാക്കി മറ്റേ ബാ ക്കിയൊള്ളടത്തെല്ലാം വന്നു ഏതാ കാലിക്കറ്റ് മഹാത്മാഗാന്ധി അങ്ങനെ എം ജിം കാലിക്കറ്റ് അങ്ങനെയൊക്കെയുള്ളടത്ത് അവിടൊന്നും കൊടുക്കുന്നില്ലെന്ന പറഞ്ഞെ അവിടൊക്കെ ഇരുപതാംന്തി വരെയെങ്ങാ തൊട്ടപ്ലിക്കേഷൻകൊടുക്കാൻ ദിവസം നി എന്തുവാന്നറിയത്തില്ല മ് സ്കൂളൊക്കെ തൊറക്കുമ്പോ എന്തോ പണ്ടൊക്കെ എന്ത് ഏ പഠിച്ചെടത്ത കൊടുക്ക്ന്ന് മ് പണ്ടൊക്കെ
ആ അവിടെ അവിടെ പഷേ ആളുകൊറവ നോക്കട്ടെന്ന് പറയുന്നു ന്തോന്നാ കാരണം അവരു പഠിച്ചതേ പതിനാലു പേരിൽ നാലുപേരെ ജയിച്ചിട്ടുള്ളു അപ്പൊ പിന്നെ അവര് ഓരോത്തരും വേ ഒന്നുരണ്ടുപേരങ്ങു പൊറത്തുപോയി ക്കാനുള്ള തയാറെടുപ്പിലായി പിന്നെ അവര് കിട്ടുന്നടത്തല്ലേ പോ ത്തൊള്ളൂ ഊം സ്കൂളൊക്കെ തൊറക്കുമ്പോൾ പണ്ടൊക്കെ എന്ത് രസാരുന്നു അല്ലയോ
ആ പുള്ളി പാവാട ഒക്കെ ഇട്ട്
യ്യോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നിനക്ക് ഒരു റോസ് പട്ടുപാവാടയില്ലായിരുന്നോ പാ ഇല്ലയോ ഒരു സാരിയുടെ പോലുള്ള പിന്നെ വെള്ളക്കാകത്ത് പച്ചപുള്ളിയൊള്ള പിന്നെ ആദ്യായിട്ട് ഒരു മഞ്ഞ ചുരിദാറ് വാങ്ങിച്ച് ഓർമ്മയുണ്ടോ ഒരു മഞ്ഞ ടോപ്പും പച്ചപ്പാന്റും എനിക്കോർമ്മയൊണ്ട് അയ്യോ അത് അത് നല്ലെയാരുന്നു പിന്നൊരു റോ റോസ് പാവാടയും ഉടുപ്പും പിന്നൊരു പച്ചപുള്ളി അതൊക്കെ എനിക്ക് ഇട്ടോണ്ട് വരുന്ന ഓർമ്മയൊണ്ട് നല്ലെയാട്ട് ട്ട് പിന്നെ ഒരു മിഡി ഒണ്ടായിരുന്നു ചൊമപ് റുപ്പും വെള്ളയും കൂടൊള്ള ഓർമ്മയൊണ്ടോ
ചൊമപ്പോ അതോ മഞ്ഞയായിര്ന്നോ?
മഞ്ഞ് ചൊമപ്പും വെള്ളയും കൂടെ നല്ല ചൊമപ്പും വെള്ളയ്ക്കകത്ത് ചൊമപ്പും കൂടെയുള്ള ഡിസൈൻ നീലയൊക്കെയുള്ള ഉടുപ്പ് ചൊമപ്പും വെള്ളക്കകത്ത് നീലയും ചൊമപ്പും ഒക്കെയുള്ളൊരു പാവാടയും ഓർത്ത് നോക്കെടി
ന്നെ ഒരു റോസു ഒരു മിഡിയൊണ്ടാര്ന്ന് എന്റെ പപ്പ പട്ടാളത്തീന്ന് കൊണ്ട് വന്ന ളറ് പോയത് രണ്ട് കളറുണ്ടായിര്ന്ന് അവരന്നേ ഒരു റോസ് സും ഒരു വേറൊരു കളറും
എനിക്കോർമ്മയുണ്ട് ഓർമയുണ്ട്
പപ്പായവിടുന്ന് കൊണ്ടുവന്ന
കൊണ്ട് വന്ന് അതാ താ ആ ഓഹ് അതൊക്ക എന്ത് ചെയ്യുന്നോ എന്തോ
അന്നൊക്കെഎന്നുവച്ചാ സ്കൂള് തൊറക്കുമ്പം മഴയല്ലിയോ മഴയി ഉള്ളപ്പോ തോളിയെല്ലാം കൂടെ അടിച്ച് ഓ
അതോ നമ്മക്കെന്തോരു ദൂരം പോണാര്ന്നു സ്കൂളിൽ പോവാൻ നട നമ്മള് നടന്നും ഓടിയും നമ്മൾക്കെത്ര വഴിയുണ്ടായിരുന്നു പോവാന വാനേ ഒറ്റ ദിവസം മെയിൻ റോഡിക്കൂടോടും സമയം പോകുമ്പോ വയ്ലി
വയ് വയലിക്കൂ ന്നും ആന്നാന്ന് എന്തെല്ലാം ഊടു വഴീക്കുടാർന്ന് നിങ്ങളെയാ ഇപ്പഴത്തെ വീടിന്റെ ആ വഴിക്കൂടെങ്ങാണ്ടൊക്കെ അമ്മള് പോയി ട്ടില്ലിയോ?
എല്ലാം വഴികളിൽക്കൂടെയും നമ്മള് സ് കൂളിൽ പോയിട്ടുണ്ട്. ഒരു പത്ത് വഴിയെങ്കിലും ഉണ്ടായിർന്നമ്മക്ക് പോകാന് ആരും പോവാത്ത വഴീക്കൂടെ എല്ലാം നമ്മള് പോവാര് ന്ന്. ആ രമണിയമ്പലത്തിന്റെടുത്തൂടെ കേറീ ട്ട് അതിന്റെടുത്തുടെ വന്നിട്ടങ്ങ് വൈലെ ഇപ്പറ്ത് കേറി അപ്പർത് പോവും പിന്നല്ലാതെ താഴത്തെ വയ്ലി കൂടെ പോവും പിന്നെ പഴംകാലം മുക്കി ചെന്ന് പോകും അങ്ങനെന്തൊക്കെ വയ്ലികൂടാ പോന്നത്
ഉം ഇത്ര ആ അന്നതൊക്കെ ആ ആ വയ്ലികുടെ തോട്ടു വരമ്പികുടെ ഒക്കെ പോവാൻ തന്നെ എ ന്ത്‌ നല്ല രസവാര്ന്ന്.
അതാ
ഉം
നമ്മള് വേറെല്ലാ ഊട് വഴീകൂടെ പോവാര്ന്നു
അതാ അത് നല്ലരെസവാര്ന്ന് അതോ സ്കൂളി ചെന്ന് കേറാനു ഒരു രെസവാര്ന്ന്.
ആന്ന് അതോ നമ്മള് ആ താഴെ എത്തുപൊഴേ അവ്ടെ ദേശീ ഗാനം പാടീ ട്ടുണ്ടാർന്നു. നമ്മള് പിന്നവിട ആ ഗേറ്റിന്റടു ത്ത് ഗേറ്റിന്റടുത് നിക്കതില്ലയോടി പ്രാർത്ഥന തൊടങ് ത്തില്ലേ നമ്മളങ് യെല്ലുമ്പോ. പിന്നല്ലേ ഒളിചൊളിച്ചൊക്കെ കേറി പോവുന്നത്
ആ അതെ ഇയ്യോ എന്റെ പൊന്നേ അത് മാത്രല്ല നമ്മടെ ക്ലാസങ്ങേ അറ്റത്താര്ന്നേ
ആ ഒമ്പത് അ ഒ ഒമ്പത് അ ഒമ്പത് മണിയാബഴല്ലെ വിടതൊള് നമ്മള്
ട്യൂഷ്നീന് വിടതൊള്ളൂ ഒമ്പതേ കാലിന് ബെല്ലടിക്കും നമ്മളൊക്കെ ബെല്ലടൊക്കെ അതേ പോണക് വൈകിട്ട് വരുമ്പഴും നമ്മള് വരുംമ്പഴ്ത്തേക് ട്യൂഷ് ഷൻ തൊടങ്ങും അത് കാരണം നമ്മളുവായ്ട്ട് ബാക്കി പിള്ളാർക്ക് ആർക്കുവൊരിതിലാരുന്ന് നമ്മള് വെല്യ വീഐപികളായിട്ടാണ് അവരെല്ലാരും കണ്ടരുന്നേ ആന്നിപ്പഴും ഇപ്പഴും ഇപ്പഴും നമ്മള് എന്താണ്ട് ഏതാണ്ട് വിശേഷതിന് പോയപ്പഴും ഇന്നാള് വേറെ ആരാണ്ടൊക്കെ പറഞ് നിങ്ങളഞ്ചുപേരു എന്തൊരു ഗെമാ ആര്ന്നു നിങ്ങള് മിണ്ടതില്ല നിങ്ങകൊകെ എന്തൊരു ഗെമ ആര് നിങ്ങള് വിഐപികളല്ലാര്നോന്ന് ഒക്കെ ഇന്നാളു ആര് രണ്ടു പറഞ്ഞു
അഹ് വല്ല കാര്യവും ഉണ്ടായിരുന്നോ ഒരു കാര്യവുമില്ല ചുമ്മാ ഹ്
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ആ മേളിലത്തെ നമ്മുടെ താഴേട്ടു നോക്കുമ്പോൾ അവിടുന്ന കംപ്ലിയാസും ലൗലോലിക്കയും ക്കും വിൽക്കുന്ന ഒരു താടിക്കാരൻ അപ്പുപ്പൻ ഉണ്ടാരുന്നല്ലോ
ആഹാ ചില ദിവസങ്ങളിൽ നമ്മള് പൈസ ഇട്ടട്ടു എല്ലാരും കൂടെ പൈസ ഇട്ടിട്ട്
കഷ്ടാ നമ്മക്ക് എല്ലാം വേടിച്ചേണ്ട് മേടിച്ചോണ്ട് അല്ലൊ അല്ലൊ മേടിച്ചോണ്ട് തരുന്ന ഇല്ല കൊച്ച് ച്ചില്ലാരുന്നോ നിനക്ക് ഓർമയുണ്ടോ ആ കൊച്ചിനെ
ശ്രീലതയോ ആണോ
ആഹ് അങ്ങനെയാണ്ട ആരുന്നു അതിൻ്റെ പേര്
പിന്നെ എനിക്ക് പേര് മറന്നു പോയി ആന്നോ ആ കൊച്ച് ആണോ
വേടിച്ചോട്ട് തരുവാരുന്നു
ഓ ലൗലോലിക്കാ മറ്റേ ഇല്ല ഇങ്ങനെ കമ്പിളിയാസ് എന്ത് രസാരുന്നു
ഞാൻ അത് ഇന്നാള് വണ്ടിയില് ഇങ്ങനെ പോയപ്പോഴെ ആ കൊച്ച് മുഖഛായ ഉള്ളെരു കൊച്ച് ച്ചിനെ കണ്ടപ്പോ അപ്പോ എനിക്ക് അതെക്കെ ഓർമവന്ന് പ്പ ഞാൻ
ഞാൻ അല്ലാതെ ഇടക്കിടക്ക് ഓർക്കും കാരണം ഞാൻ വീട്ടില് വീട്ടിൽ പോയിട്ട് ബസ്സു കേറാൻ നിക്കുന്നത് ചിലപ്പോ വന്ന് ബസ് കേറാൻ അവിടെ വന്ന് നിക്കുന്നത് ഞങ്ങൾ എല്ലാരും കൂടെ പോകുമ്പോഴല്ലെ വണ്ടില് പോണ ത്തോള് അല്ലാത്തപ്പോഴ് ഞാൻ ബസിലല്ലേ പോണ അപ്പഴ് ഇപ്പോഴല്ല നേരത്തെയെക്കെ അപ്പഴ് ആ അതിൻ്റെ മുമ്പിൽ ചെന്നു നിന്നല്ലേ ബസ് കേറുന്ന ഇപ്പോ ഞാൻ മിസ്സിനോട് പറഞ്ഞു കൊടുക്കും അമ്മ പഠി പഠിച്ച ക്ലാസാണന്ന് അത് സന്തോഷാണേ അത് അകത്തോട്ട് ഒന്നും കേറി പോകാൻ ഒക്കത്തില്ല നമുക്ക് ആ താഴെ നിന്നോണ്ട് മുകളിലത്തെ ക്ലാസ് കാണാം
ആഹ് അവിടെ നമ്മളു ജനലും തുറന്നിട്ട് വെളിയിലോട്ട് നോക്കി കൊണ്ട് നിക്കും
അതുപോലെ നമ്മള് ഏ നമ്മൾ പോയ എട്ട് ഒമ്പത് പത്ത് എല്ലാം ഒരുമിച്ചല്ലായിരുന്നോ
അന്നന്ന്
അന്നന്ന്
ഉംഏഴ് ഏഴു വരെ വേറെയായിര്ന്നു എട്ടു ഒമ്പതും പത്തും ആയിരുന്നു നമ്മള ദീപ്തി ദീപ്തി വേറെ ക്ലാസ്സിലായിരുന്നു ബാക്കി നമ്മളെ എല്ലാരും ഒരു ക്ലാസ്ല്ലേ
രഞ്ജു എട്ട് രഞ്ജു എട്ട് ഒമ്പത് നമ്മുടെ ടൂഡില്ലായിരുന്ന് അവള് സീലായിന്ന് ഇല്ലടി അവള് സീലായിര്ന്ന് പത്തില അവള് നമ്മുടെ കൂടെ വന്നേ
ആ പത്തില്ല് ദീപ്തിയും മറ്റേ ആ ദീപ്തിയും മിനിയുമാരിയും വേറെ ക്ലാസ്സിലായിരുന്നു ആ
അതേണക്കി അജി ജോർജ് നമ്മുടെ കൂടെ കുഴിമതി അവിടെ പഠിച്ചയാണെന്ന് എനിക്കൊ ഓർമ്മയേ ഇല്ലായിരുന്നു ഇന്നാള് നമ്മുടെ ഇപ്പോഴത്തെ ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോഴാണ് അറിയുന്നേ അജി നമ്മുടെ കൂടെ അവിടാ പഠിച്ചന്ന് ആ
അതൊന്ന്
മിനിയുടെ ക്ലാസ്സിലായിരുന്നെന്ന് ആ മിനിയുടെ ക്ലാസ്സിലായിരുന്നന്ന് ആ എനിക്കറിയത്തില്ല ഞാൻ കണ്ടു എനിക്കരോഓർമ്മയൊന്നുഇല്ല
അയിന് നമ്മള അഞ്ചുപേരെല്ലേ ഉള്ളായിരുന്ന അടി എവിടന്ന് പോവാൻ
ആഹ് അവ അവയെ ഒറ്റ ഉള്ളായിണ്ട് അവ അല്ലാെങ് പോവുയിരുന്നു ആഹ് എനിക്കിറിഞ്ഞൂടാ. അല്ലെങ്കിൽ അത്ര ടേസ് വേറെ എവിയെങ്കിലും ആയിരി
ആഹ് പാ ഒരു പാട്ടുകാരി ദീപ്തിയൊക്കെ ഉള്ള ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്.
ആഹ്
ക്കുന്നു സമയത്ത്. അപ്പൊ ആ പിള്ളോരൊക്കെ. ഇപ്പൊ പാട്ടുകാരികൾ ആയോ എന്തോ.
ഇല്ലില്ല അത് ടീച്ചറിയന്നേ തോന്നുന്നു.
ആണോ എന്തോരു മുടിയായിരുന്നു ആ പെണ്ണിന്.
അതിന്റെ മാമന്റെ മോളെ ഞാൻ മോനെയയും കൊണ്ട് ഒരു എക്സാം എഴുതാൻ എങ്ങാണ്ട് പോയപ്പോ അവിടെ വച്ച് കണ്ട്. ആ അപ്പൊ ഇങ്ങനെ അതിന്റെ വീട് ഇനെ സ്ഥല ഇല്ല വീ ഇനെ സ്ഥലത്താന്ന് പറഞ്ഞപ്പോ. ഞാൻ ഇങ്ങനെ പഠിച്ച പറഞ്ഞ് ഞാൻ അവിടെ. പഠിച്ചതാ അപ്പൊ അവിടന്നൊക്കെ എന്റെ കൂടെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു ഞാൻ ഇവരുടെ പേര് പറഞ്ഞപ്പോ. ഈ കൊച്ചു പറഞ്ഞു എന്റെ മാമിയാ അത് പറഞ്ഞു. ആഹ് ആഹ് ആഹ് അപ്പൊ ഞാൻ ചോദിച്ചുപ്പോ പറഞ്ഞ് ഏതാണ്ടൊരു സ്കൂളിൽ പഠിക്കു പഠിപ്പിക്കുകവാണെന്ന് പറഞ്ഞു.
ആഹ് അയിന് എന്തൊരു മുടിയായിരുന്നല്ലേ. ആ അയിനൊരു ആങ്ങള് ഉണ്ടായിരുന്നല്ലേ.
ആഹ് ഒണ്ട് ഒണ്ട്. ട്ട് അത് ഭയങ്കര ഇപ്പൊ ഭയങ്കര. ഗിറ്റാർ വയലിനിസ്‌റ്റോ ഗിറ്റാരിസ്റ്റോ അങ്ങനെ എന്തൊക്കെയോ പാട്ടും പാടും. പ്ലേ ബാക്ക് സിംഗ് ഇങ്ങനെ ഏതാണ്ട ക്കയാ
ആഹ് ആഹ് ശരി തന്നെ ആ കൊച്ചു അന്നേ പിന്നെ ഈ ഫീൽഡിൽ ആയിരുന്നല്ലേ. ഓ അതുപോലെ എനിക്ക് തോന്നുന്നു വയലി
ആഹ് രണ്ട് എല്ലാരും അതുതന്നെ. കേക്ക് തന്നെ. ആങ്ങളയും പെങ്ങളും അങ്ങ
ആ ങ്ങനെ ആയിരുന്നു. അന്ന് പ്രകൃതി തതമായ
നിനക്ക് ഇത് ഓക്കേ ഓർമ്മ ഇണ്ടല്ല
നമ്മൾ അന്ന് പറയായിരുന്നു ഞാൻ ചെലപ്പോയക്കെ
നിന്റെ ഞാനും ഇടക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇവിടെ പിള്ളാരോട് പറയും.
എനിക്കിപ്പോഴും മനസ്സില് ആ നമ്മളെ ആ പഴയ കുഴിമതിക്കാടും അതൊക്കെയാണ് ഓട ഓർമ്മിപ്പ എന്നുവെച്ചാ ഞാൻ പിന്നെ നീ അയ്യോ പൊത്തിയാടിയൊക്കെയല്ലേ വരുന്നത്.
നിങ്ങടെ എളേ അമ്മ എന്നെ കളിയാക്കായിരുന്നു ഈ ഒരു പേരിട്ട്. നെത്തോലീന്ന് അയ്യോ അയ്യോ അങ്ങ് അതൊക്കെ ഒര് കാലം
ഇപ്പഴും ആ വീടും ആ ഇത്
നല്ലേ ആയിരുന്നു അത് എന്തിനാന്നോ എന്തോ അതൊക്കെ കൊട്ത്ത്ട്ട് പോയേ ആഹ് ഓരോ സമയത്ത് ഓരോരോ സംഭവങ്ങള് മ് ക്കെര് നല്ലകാലമായിര്ന്നല്ലിയോ
ആന്ന് ഇനി അതൊന്നും തിരിച്ച് വരത്തില്ല എന്ന് വെച്ചാ അവടെക്കെ അങ്ങ് മാറി
പക്ഷെ അവടെ നിങ്ങള് പേസ്മെന്റ് ഇട്ടില്ലായിര്ന്നോ?
അടിസ്ഥാന അതോല്ലടി പ്പവടെല്ലാം അങ്ങ് മാറി പോയി.
യോ അവടെ മൊത്തം വീട്കളായി അങ്ങ് തുരുലെ നഷ്ത്ര എന്തോ അതിന് പറയുന്നേ കാ‍ന്താരി മൊളക് വീണ് കെടക്കുന്ന നാളൊക്കെ നെറഞ് നെറഞ് കിട ക്കാണ് എനിക്കാരുടെക്കാന്ന് പോലുമറിയത്തില്ല ഇങ്ങള് താമസിച്ചിര്ന്ന സ്ഥലം പോലും ഏതാ നെനിക്കറി
ആഹ് തുപ്പശ്ശേരിയുടെ കടയും തുപ്പാശ്ശേരി ഓർമയു
ഉണ്ടോണ്ട്ണ്ട്ണ്ട് ഉള്ള നമ്മള് ട്യൂഷൻ പോകുമ്പഴും വര് മ്പഴും ഒക്ക വെള്ളങ്കുടി ക്ക്ന്നതും മുട്ടായി വേടിക്കുന്നതും ആ അപ്പൂപ്പനുണ്ടോടി മരിച്ച് പോയി ആഹ് ആഹ് മക്കളൊക്കെ ഉള്ളല്ലേ
ആഹ് മക്കളും മക്കടെ മക്കളൊക്കെ കാണു
മ് ന്നാ ശെരിയെടി നമ്മകിനി വിളിക്കുമ്പോ സംസാരിക്കാം ക്കെ കാര്യങ്ങള് ഓക്കേ എന്നാ ശെരി ഓക്കേ